ആ, എന്താ വർത്താനക്കെ?
നല്ല സുഖം തന്നെ അങ്ങനെ പോണ്ട്. എന്തവർത്തനക്കെ?
എന്താപ്പ് നല്ലല്ലേ പ്രത്യേകിച്ചൊന്നുല്ല എന്താ പരിപാടി? ഓ, നല്ല മഴ ണ് രാവിലെ
ആ, ഇതുവരെ നല്ല വെയിലേല്ലെ ഒരാഴ്ച്ചൊക്കെ.
ആ, അപ്പല്ല സുഖന്നേ നല്ലേ ബു മഴ ക്ക് മഴ തന്നെ വേണം എന്നാലും മദ്രസ്ക്കും സ്കൂക്കുംപോമ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ ഇല്ല മഴ നല്ല
കാറ്റും മഴയും ഇ ന്നോ ക്കെ പേരും മഴയാണ്. പൊറത്തക്കെറങ്ങാൻ കഴിയാത്തൊരു മഴ.
മ്മ്, അപ്പ സ്കൂളിട്ട് വന്നപ്പളക്കെ എന്തോരു മഴയറിയാം അപ്പന്നങ്ങനെ ചു ചെറിയൊരു മ്മ് പെയ്യണ്ട് എന്നാലൊരു ക കൊറച്ചൊരു ആ കൊറവുണ്ട് ഏതാലും ആ ആ ആ, എന്താ അവിടൊക്കെങ്ങനയിപ്പോ?
ക്ക് വെയിലുവായോണ്ട് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവു വെള്ളഴിഞ്ഞ പിന്നെ ഈ വെള്ളം നമുക്ക് ഇന്ന തന്നെത് മഴ ക്കാലാണല്ലോ? നമുക്കിന്നത്ര മഴ കിട്ടിട്ടില്ല ഒരു മാസായി ഇല്ല ഈ ഒരു മാസത്തിലൊക്കെ ജൂണിൽ എന്ത് മഴ നിക്കാതെ മഴ പെയ്യണ മാസങ്ങളാണ്. പക്ഷെ അവിടുന്ന് നമു ക്കിങ്ങനെ മഴ കിട്ടിയിട്ടില്ല.
ആ, ഇവിടങ്ങനെ കൊ തോടും കൊളൊക്കെണ്ടോ?
ആ, ഞങ്ങളവിടെ തോടും പാടും കൊളവും ഒക്കെ ഉണ്ട്. ഒരു നിക്കാതെ രണ്ട് ദിവസ ഒരു മഴണ്ട് പെയ്താ അവിടെ ആകെ വെള്ളത്തിലേക്കയിവിടെ റോഡ്.
ആ, ശരി അങ്ങനത്തെ പ്രദേശക്കാരല്ലേ ഇവിടെന്ന് പിന്നെ അങ്ങനത്തെ
എവിടുക്ക് പോവാൻ പറ്റില്ല. റോഡ് മെയിൻ റോഡ് ഫുള്ള് വെള്ളത്തില കാരണ വെള്ള എല്ലോടത്ത് തോടും പാടും പിന്നെ ഇവിടെ അടുത്തടു ത്തിങ്ങനെ ഫ്ളാറ്റും കാര്യങ്ങളും റൂമും വീടും അങ്ങനൊരു ഒയിഞ്ഞ് പോകാനൊരു സ സ്ഥലം ഒയിവില്ലല്ലോ.
ഇല്ലല്ലേ ആ ശരി ഇ ഇവിടെക്കെ പിന്നെ ഞങ്ങൾ കൊറച്ച് മേലെ താമസിക്കണ് ഈ എ ന്താണ് റബ്ബറും അങ്ങനത്തെ കുന്ന് ആ. ആ, അതാണ് ഞങ്ങക്ക് മെയിന്.
വെള്ളപ്പൊക്കത്തിന്റെ പക്ഷേ നമ്മൾ
പക്ഷെ പേടി മണ്ണിടില് അങ്ങനത്തെ ക്കോരൊ പ്രശ്നങ്ങളെ മ്മ് പേടിയാണ് അല്ലാത്ത കു കൊളം കാര്യം അങ്ങനത്തെ കാര്യൊന്നുയില്ല കിണറൊന്നുല്ല. മരങ്ങളണ്ട് ചുറ്റുമതാണ് പേടി കാറ്റടിച്ചാലൊക്കെ
അങ്ങനക്കൊരു പേടിയാണല്ലോ.
ആ ഓരോന്ന് ഇപ്പ അങ്ങനത്തൊക്കെ ഓരോന്ന് കേക്കുമ്പോ ഭയങ്കര പേടിയാ അത് സ്കൂക്ക് മദ്രാസക്കെ രാവിലെ പോമ്പോളക്കെ കുട്ടികക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വ വണ്ടില്ലാണം ഇല്ലേ വണ്ടീലേ പിന്നെ നമ്മള് കൊ എന്നും സ്ഥിര പ്പ കൊണ്ടാക്കാൻ കയിയൂലല്ലോ എടുത്തൊരു കുട്ടീണ്ട് ആ കുട്ടീന്റെ കൂടെയാ പോവലൊക്കെ ആ ഓൽക്കാണീ ക്കാനും രാവിലെ ബുദ്ധിമുട്ടാണ് മദ്രസക്ക്
ഉം മയക്കൊക്കെ രാവിലെ നീച്ച് കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാ അപ്പൊ മയയായാ തന്നെ മ്മക്കിങ്ങനെ നെനീക്കാൻ തോന്നൂല്ലല്ലോ
ഞമ്മക്കും ആഹ് ഞമ്മക്ക് എന്ത് ജോലി എടുക്കാനും തോന്നൂല ആഹ് പിന്നെ ഞമ്മക്ക് ഓലെ പറഞ്ഞേക്കണ്ടേ എന്നുള്ളിതീല് നമ്മുക്ക് എണീ
പിന്നെ ഈ മദ്രസ്ക് പോകുമ്പോ നനയാ എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരിക്കാനുള്ളല്ലേ മ കൂളിട്ടു വന്നുമ്പോ വീട്ടി വന്ന് നമുക്ക് ഡ്രസ്സൊ ക്കെ മാറി കുളിച്ച് ഫ്രഷായാ പിന്നെ കൊയപ്പില്ലല്ലോ ഇതറയുമ്പോ മദ് ദ്രസേലിങ്ങനെ ഇരിക്കാണ്ടേ ല്ലേ
ആഹ് ഇസ്കൂക്ക് പിന്നേതായാലും ഇവിടെ റോട്ടുമ്മേക്ക് ന്നെ
ആഹ് ആഹ് ആഹ് മയയൊക്കാവുമ്പോ മദ്രസ്ക് ആക്കി കൊടുക്കേണ്ടി വരൂലേ പേടിയാല്ലേ നമ്മക്ക് ഒറ്റക്ക് പറഞ്ഞയക്കാ
ത്തുകൂടെ പോകുമ്പോളേ പല വണ്ടിയായാലോ വണ്ടികൾ ക്ക് വ കാണൂല്ല മക്കളൊറ്റ് ശ്രദ്ധിക്കൂല്ല ചിലപ്പോ സൗണ്ട് മയായോണ്ട് സൗണ്ടോണ്ട് വണ്ടി വരുന്നതറില്ല പേടിയാണ് ഇന്നലെക്കെ ഇന്നത് ത്തെ മയകണ്ടപ്പോ ഇന്ന് പിന്നെ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു രാവിലെ പിന്നെ അങ്ങട് തൊടങ്ങിയത് അങ്ങനങ്ങനെ ബൂഗുണ്ട് ഡ്രസ്സായാലും ഒക്കെ രണ്ടു ദീസത്തി തീരും ഉണങ്ങീട്ട് പിന്നെ സ്ഥലല്ലായ്ട്ടേ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളോര്ക്ക് നല്ല സുഖാണ്
ആഹ് ഒണക്കിക്കാൻ നമുക്ക് ഒന്ന് കാറ്റുണ്ട് അതും ഉണങ്ങും മറ്റേതാണേ കൊറച്ച് ആളുകള് വീട് ആവുമ്പളേ തേലും ഇല്ലാഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടായിക്കാര
അലക്കാനും ഒണക്കാനും സൗ സ്ഥലം ഇല്ലാത്തൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മ്മള് മ്മളെ കൃഷിയും കാര്യൊക്കെ വെള്ളം നിറഞ്ഞ് നിക്കാണ് ഇവിടൊക്കെ നല്ലോം കൃഷി ചെയ്യലുണ്ടേ ഇവിടത്തെ കൃഷിയൊക്കെ വെള്ളത്തില് നിൽക്കാ
നമുക്ക് ഇനി ഇനിപ്പോ എന്താന്ന് വെച്ചാല് പച്ചക്കറിക്കൊക്കെ വെല കൂടും
ആഹ് ഇഞ്ഞ്യക്കെ പച്ചക്കറികൾക്ക് വെല കൂടും ഇനി സാനം കിട്ടാനും പഞ്ചവെള്ളീന് ഭയങ്കര വിലയക്കാരം
ആഹ് ഭയങ്കര വിലയാക്കാരം പച്ചക്കറിക്കൊക്കെ
ഉം
നാശനഷ്ടം ഇങ്ങനെ മയന്നെ അടുപ്പിച്ച് മയ ന്നായാലും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എന്നാലും മയല്ലാ ഞമുക്ക് വേനൽക്കാലത്ത് വെള്ളം ണ്ടാവൂല
അപ്പൊ കൃഷിക്കും നമ്മക്ക് മനുഷ്യനൊക്കെ ഗതികേടാണ് വെള്ളം ഞാക്ക് കൊഴപ്പൊന്നൂല്ല വെള്ളം എന്താണ് ലാസ്റ്റിക്ക ആകുമ്പോ ചെറിയൊരു ബുദ്ധിമുട് ട്ടിങ്ങനെ കൊ ആൾക്കാര് ആള് ആരെങ്കിലും കൂടുതലൊക്കെ ആൾക്കാരുണ്ടെങ്കില് പിന്നെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കി പിന്നെ എടുത്ത് വെ പ്പല്ലാത്ത കോലത്തിലിങ്ങനെ പോകും ആഹ് പോവും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല വെള്ളത്തിനായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല
ഉം ഞമ്മളെ ഈ പ്രദേശത് ത്തുവാണ് വേറൊള്ള എവിടെങ്കിലുംക്കെ ആണെങ്കി ഭയങ്കര ഈ മയക്കെ പെയ്തായി കടൽത്തീരം അങ്ങനെ പുഴ അങ്ങനെ ക്യുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കരി വെള്ളത്തിന്റെ രു ആഹ് ഞമ്മക്കത് അറിയാത്തത്
വെള്ളത്തിന്റെ ദുരന്തം ണ്ടായത്
ഏയ് ഞമ്മളവിടെന്നെ എത്ര ഹോസ്പിറ്റല് അങ്ങനെ നമ്മളെ ഈ നാടിന്റെ ഇവിടെക്കെ ആ ഭയങ്കര അങ്ങൻത്തെക്കെ വെള്ളത്തിന്റെ ഫുള്ള് വെള്ളേയ്ക്കരം. രണ്ട് ദിവസം ഒരിസം ഒരു കഴിഞ്ഞ പ്രാവശ്യങ്ങള് സ്കൂക്ക് മീറ്റിങ്ങിന് പോയപ്പോ ഒരു കൊയപ്പല്ലേനി. പ്പോര് നാല് മണിക്കൂറ് നിക്കാതരു മഴണ്ട് പെയ്തു, പിന്നെ വന്നപ്പോ ഞങ്ങക്ക് പോരാൻ കയിണില്ല വീ ട്ട്ക്ക് തോടും പാടും റോഡുക്കണ്ട് ഫുള്ളായിട്ട് ങ്ങളൽഭുതപ്പെട്ടു. ഞമ്മള് ഞമ്മ നമ്മളിപ്പോ ന്റെ വീട്ടിലൊന്നും അങ്ങനെ ഇങ്ങള് പറഞ്ഞ ഇങ്ങള വീടിന്റെ അതേമാതിരി ഒരു കുന്നും പ്രദേശാണ്. ടങ്ങനെ ഒരു വെള്ളത്തിന്റെ ഒര്ത് ഇല്ല, പക്ഷെ ഇവിടെതിങ്ങനെ കാണുമ്പോ ഇക്കൊരത്ഭുതായി. തോന്നാണ്, ഈ വെള്ളത്തിന്റെക്കെത് ആ ഒരു പേടി തോന്നും.
ഉം വെള്ളംങ്ങനെ അത് അധികായി കണ്ടാലേ.
ആഹ് ഈ വെള്ളം വീട്ട്ക്കൊക്കെ വെള്ളം പെട്ടെന്ന് വന്ന നമ്മൾക്കെന്നും ചെയ്യാൻ കയൂല്ല. ലല്ലോ രണ്ടു നിലെക്കെണ്ടെങ്കി നമുക്ക് അവിടെങ്കിലും പോയി ആ ഇതിപ്പോരു നെല ഉള്ളേർകൊക്കേക്കെരെമ്ക്ക് എങ്ങനായാലും ഒരു പരിധി വരെമ്മക്ക് സാധനടുത്തെക്കാൻ പറ്റുള്ളൂ, വേറൊന്നും അമക്കങ്ങനെ കയ്യൂലല്ലോ. ഈ പിന്നെ ഈ ഇലക്ട്രിക് സാധനങ്ങളും ക്കെണെകി പിന്നൊന്നിനും പറ്റൂല വെള്ളം കേറിയാല്, അങ്ങനെക്കെ എത്രയെത്ര എത്ര എത്ര പ്രദേശത്ത് അങ്ങനെ വീടുകളൊക്കെ വെള്ളത്തിലവിടെം ഇവിടെക്കെ വീടില്ല ഉള്ളോ ക്കില്ലാതായി, അങ്ങനെക്കെ എത്ര ആൾക്കാരാണ്ങ്ങനെ
ഓരോ ദുരന്തങ്ങളൊ ക്കെമ്മള് കേൾക്കാണ്ട് എന്തോരു കഴിഞ്ഞ വർഷം നമുക്ക് മഴയാന്ന് പറേമ്പോ നമുക്ക് മറക്കാൻ കയ്യാത്ത ഒരോ അനുഭവങ്ങള്ണ്ടല്ലേ.
ക്ക്ണത് പിന്നെമ്മള് എണീക്കുമ്പോ തന്നെ ഈ അത് അങ്ങനെ ക്കേണല്ലോ കേക്ക്ണത്.
ശരിയാണ് പേടിയാണ് രാ മ്മള് അന്തിക്കെടക്കുമ്പോ അമ്മള് ശരിക്കെടുക്കും നേരം രാവിലായാല് അമുക്കറിയില്ലല്ലോ എങ്ങനെ എന്താ സംഭവിക്കാന്നൊന്നും
കാലാവസ്ഥ സ്ഥാന്ന് പറഞ്ഞാ തന്നെ വളരെ മോശം കാലാവസ്ഥ കാരണം വെയിലിന് വെയില്. ഈ മഴാണ്ടാമ്പോ ഫുള്ള് വെയില് വെയിലുണ്ടാമ്പോ ഫുള്ള് മഴ. ആ പണ്ടൊന്നും അങ്ങനെല്ലേനി മഴക്കാലാണെങ്കി പിന്നെ മഴക്കാലന്നെ. പക്ഷേ ഇതോണ്ട് ഒന്നോണ്ട് ഗുണണ്ട്. നമുക്ക് വെള്ളത്തിന് വെള്ളാവും വെയിലിന് വെൾ വെയിലു ആവും. അങ്ങനെ നോക്ക്കാണെങ്കിലതോണ്ടൊരു ഗുണണ്ട്.
ഒരു കാ സമയം വരുമ്പോ മഴണ്ടാവൂല്ല. മയ കമ്മിയെക്കാരം കൊറവേക്കാരം മയക്കാലം നിയടുത്ത കുറി മ്മള് വേനൽക്കാലം വരുമ്പേ
ആഹ് അതേ വെള്ളകമ്മിണ്ടാവും മഴ കമ്മിണ്ടാവും. ഏതാലും എല്ലാം വേണം. ചൂടായാ അമുക്കറിയാ നമുക്കൊരു വീടിന്റുള്ളില് കടക്കാൻ ഞമുക്കൊരു സ്വസ്ഥതയില്ല. ചൂടൊണ്ട് ഇവ്ടെ ചൂടുണ്ടായാ ഭയങ്കര ചൂടേക്കരം. കാരണം മേലക്കൊന്നുല്ലാത്തോണ്ട് ഇവാർ ഇങ്ങനെ ഫാനൊക്കണ്ട്ട്ടാവി വാർപ്പൊക്കെള്ള റൂമിന്റെ ഉള്ളിക്ക് ആവിച്ച് ഇങ്ങനെ നിക്കും, ചൂടായ ഇവിടെ സയ്ച്ചാൻ കയാത്ത ചൂട, ഷേ തണു
നല്ല തണുപ്പ് സഹിക്കാ. ഇവിടെ തണുപ്പ് ചൂട്ണ്ട് പക്ഷേ തണുപ്പ് സഹിക്കാൻ കയില്ല ഇങ്ങനെ ഓട് വീടായിട്ട്. എന്തോര് ഫാനിന്റെ ആവശ്യൊന്നില്ല ഒരു മഴ പെയ്താ പിന്നൊരു ഫാന്റൊരു ആവശ്യല്ല ഇവിടെ. ഭയങ്കര തണുപ്പാ.
എന്നാ ഇവിടെന്ന് പറഞ്ഞാ അത്ര അങ്ങോട്ട് നമ്മുക്ക് ചൂട് ഉള്ള് തണുപ്പ് ഉള്ളിക്കണ്ട് വരൂല
വാർപ്പായതോണ്ടേ ഇവിടെ ഭയങ്കര തണുപ്പ് പിന്നെ ഫാ ആ ഫാനിന്റെ ഒരു ആവശ്യം പിന്നെ അവിടെ ഇല്ല.
ഉം പക്ഷേ ഈ ഫാൻ ഇടഞ്ഞാൽതന്നെ ഈ കൊതുക് പോല ത്തൊക്കെ നമ്മളെ ഈ പ്രാണികളൊക്കെ നമ്മളെ കടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യൂലേ?
ആഹ് ആഹ് ശരിയാണ് ഫാന് അപ്പൊ നിർബന്ധാണ് പൊതപ്പും ഫാനൊക്കെ പിന്നെ നിർബന്ധമാണ്.
ആ അവര് പിന്നെ ഈ മ മക്കൾന്ന് പറഞ്ഞാ ഞമ്മളെ പോലല്ല ക്ക് ഫാന് ഏത് തണുപ്പായാലും മഴയാലും ചൂടായാലും ഓരിക്ക് ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ കഴിയൂല്ല. ഞമ്മളന്നൊക്കെ പറഞ്ഞാ ഒരു അഡ്ജസ്റ്റ് മെന്റ് ചെയ്യും പക്ഷെ മക്കക്ക് അത് ഇല്ലല്ലോ. ഓല്ക്ക് എപ്പോഴും ഫാന് വേണം അതെ ഇപ്പത്തക്കെ കുട്ടികക്കൊക്കെ ഫുള്ള് തണുപ്പ്, എ സി, ഫാൻ, അങ്ങനെയല്ലേ ക്ക് ചൂടോ, മഴയോ അങ്ങനെയൊന്നു ഇല്ല അതെ ഓല്ക്ക് എന്താ. ഉം അതൊന്നും ഉൾ ഓല് പിന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലാണ് വളർന്ന് വരുന്നത് ഞമ്മടെസാഹചര്യം വളർന്ന സാഹചര്യം വേറെ ഓല് വളർന്ന സാഹചര്യം വേറെ അങ്ങനെയല്ലേ? ഞമ്മള് എല്ലാ എല്ലാതും കണ്ട് കഷ്ടപ്പാട് അനുഭവ അങ്ങനെ ഒരു വളർന്നൊരു കാലഘട്ടം തന്നെയല്ലോ ഞമ്മളുടെത് ഇപ്പന്ന് പറഞ്ഞാ ഓല് ജനിച്ച് വിഴുമ്പോ തന്നെ അവർക്ക് ഫാന്, ലൈറ്റ്, അങ്ങനെ ഒരു ഒക്കെ ഒരു ഓട്ടോമാറ്റിക് പരമായിട്ടുള്ള കാര്യങ്ങളാഎ സി ആ ഞമ്മക്ക് അത് ന്നോക്കെ പറഞ്ഞാ അന്ന് നമുക്ക് കരണ്ട് ഉണ്ടാവൂല്ല. അന്ന് ഇൻവേർട്ടർ ഇല്ല. നമുക്ക് വെള്ളം കോരണം. പൈപ്പ് അങ്ങനത്തെ ഒരു കാലാവസ്ഥയേനില്ലോ? അന്ന് അങ്ങനെനാ ഇപ്പ ഇങ്ങനെ എൻ ഓരോന്ന് ഓരോന്ന് ഇലക്ട്രിക് ഇങ്ങനെ അങ്ങനെയൊക്കെ ആയി വരില്ലോ ഇപ്പൊ ഓട്ടോമാറ്റിക് അങ്ങനൊക്കെ ആയി വരിയാണ് ഇപ്പൊ. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഒക്കെ ഫുള്ള് ഓട്ടോമാറ്റിക്കും കാര്യങ്ങളും ആയിക്കരാ
ഉം പിന്നെത്തക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ?
വേറെ എന്താ അങ്ങനെ പോണ്. എന്താ ഫുഡ് കഴിച്ച് കിടന്നാരിക്കലല്ലേ മക്കള്?
ആ ഓല് കിടന്ന് എണീക്ക് തുടങ്ങി എണീക്കാനായി. മ മോന് സ്കൂള് വിട്ട് വന്നിട്ടുള്ളൂ ഇപ്പൊ ഉം എന്നാ ശരി എന്നാ ആയിക്കോട്ടെട്ടോ.
ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി.